ഹലോ
ആഹ് കേക്ക്ണ്ടാ
ആഹ് കേൾക്ണ് ണ്ട്
സുഖണാ
ആഹ് സുഖം എന്താപ്പൊ ഫുഡൊക്കെ കയ്ച്ചിരിക്കാ
ആഹ് ഫുഡ്ങ്ങനെ കയ്ച്ച്ങ്ങനെരിക്കാ ഒരു വിശ്രമത്ത്ല് കുത്ത്റ്ക്കാ
ഉം പണ്യോക്കെ നേരത്തെ കയ്യോ
ഏ അതൊക്കെ നേരതേ കയും അഹ് രാവിലെ ആ മക്കള് പോവാള്ളൊണ്ട് ഒരു ഒമ്പ മണി ആകുമ്പോത്തന്നെ ഏ അവര് കൊണ്ട പോവണ്ടല്ലോ ഫുഡ് ഒക്കെ കൊണ്ടോണയതുകൊണ്ട്
ഉം നീയാവീട്ടില് ഒറ്റക്ക് ഉണ്ടാവുള്ളൂ അല്ലേ
വീട്ടില് ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട് എന്നാലും അപ്പത്ത പോയ പോല നടുക്കലില്ല നമ്മള തന്നെ എല്ലാ എടുത്താലും ഇവിട ഒൻപത്മാമ്പ തന്നെ എല്ലാം കഴിയും ഒരു ഒമ്പത് ഒമ്പതര ടൈം ആവുമ്പോളൊക്കെ രാവിലെ പിന്നൊക്കെ ഫ്രീ ആയില്ല നമ്മള്
ആഹ
പെട്ടെന്ന് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞു പിന്നെ അങ്ങനെ നേരം വയ്‌കിയാ പിന്നെ നേരം വൈകി പോക
ആഹ എനിക്ക് പിന്നെ കുട്ടികളാണ്ട് ബസാക്കി കീ കൊടുക്കാൻ പോണം
ആഹ ആ
കുറച്ച് നടന്ന് പോണം അപ്പൊ ഒരാള സ്കൂളിലും ആക്കണം ഒരാളെ അങ്കനവാടിയിലും ആക്കണം അങ്ങനെ ആകുമ്പോ ടൈം പോകും വേസ്റ്റ് ആകും അവിടെ
ഉം
ആ
പിന്നെല്ലേ
ആ എന്താപ്പൊ വിശേഷായിട്ട് എന്തല്ലത്
ഒന്നൂല്ല്യ അങ്ങനെ പോണണ്ട് ഏർ അതല്ല എന്താപ്പ ഞാൻ ഇപ്പൊ വിളിച്ചത് വിളിച്ചത് എന്താന്നറിയോ ഇപ്പൊ വെക്കേഷൻ ഒക്കെല്ലേ
ഉം
അപ്പൊ ഇങ്ങ മക്കളെടെയെങ്കിലും ഒന്ന് ചേർത്താനേ
ആഹ അങ്ങനെ
ഉ
ആ
ഉം
എവിടെ ടീച്ചറെ ഒരുത്തിയെ
ഇല്ല ഞാനേ എടക്ക് അടുത്തുണ്ടാന്ന് വച്ചാല്
ഉം
ഉണ്ട് പക്ഷെ നിങ്ങള് ചേർത്തണ്ട് നിങ്ങക്ക് താല്പര്യം ഉണ്ടാ
എനിക്ക് ചേർത്താനൊക്കെ താല്പര്യമുണ്ട് കാരണം ഇത് പകുതി മുക്കാലും നമ്മള് തന്നെ ഒക്കെ ചെയ്ത് കൊടുക്കണ്ടേ
ആഹ്
ഉം അപ്പൊ ഒരു ട്യൂഷനൊക്കെ കിട്ടിയാലേ സ്വയം ചെയ്യാനൊക്കെ പഠിച്ചു കിട്ടിയാല്
ആഹ് ആഹ് ആഹ് ആഹ് ടൈമ് നോക്കിട്ട് നമ്മക്ക് ചെയ്യാം എല്ലാം ഓരോ ടൈമ് നോക്കീട്ടേ അതിന് അനുസരിച്ച് കുട്ടിയാ ഞങ്ങളെ അടുത്തൊക്കെ ഉണ്ട് പൈസ നമ്മള് കൊടുക്കണതാണ് കൊറച്ചൊക്കെ വാണ്ടി വരൂന്നു തോന്നണ് ഓരോന്നിനും തിരിച്ച് കൊടുക്കേണ്ടി വരും ഏതാ താ ഏതിനാ ണ് അങ്ങനെ കുട്ടികൾക്ക് ബോധമുള്ളത് അതിനനുസരിച്ച്
ഉം ഉം അങ്ങനെ ഒറ്റ സബ്ജക്ട് ആയിട്ട് അങ്ങനെ കിട്ടുവോ
ആ ഒറ്റ സബ്ജക്റ്റ് കിട്ടും മോശമായാൽ നമുക്കിപ്പ നമ്മ ആ കുട്ടികൾക്ക് തീരെ ബാക്കിക്കുള്ളത് എന്താ ഏതാ ഉള്ളതെന്ന് വെച്ചാല് വിഷയം ഏതാ വെച്ചാ നമുക്ക് അതിന് അനുസരിച്ച്
ഉം ഉം ഈ ഫോണിൽ കൂടെ ഇണ്ടല്ലോ കൊറേ
അത് ആ ആവുമ്പൊ കുട്ടികളെ ഞമ്മള് ശ്രദ്ധിക്കണം ഈ അതൊക്കെ വെറുതാണ് ആ അതിലിരിക്കും ആ ന്ന് നമ്മള് എവിടക്കെങ്കിലും ഒന്ന് തിരിഞ്ഞാല് അത് പിന്നെ ഓല് ശ്രദ്ധ ഒക്കെ പോയിട്ടുണ്ടാവും അതിനനുസരിച്ച് നമ്മളും ഒഴിഞ്ഞിരിക്കണം ഇതാവുമ്പോ അവര് നേരി ക്ലാസ്സ് എടുക്കുകല്ലേ ഇത് ഫോണിൽ കൂടെ ഒന്നും ശരിയാവൂല്ല അതൊക്കെ വെറുതാണ് ഇനി നമ്മള് ഒഴിഞ്ഞി ഇരിക്കണം കാരണം ഓൽക്ക് നമ്മള് മുന്നില് ഫോണ് വെച്ച് കൊടുത്തു പോയാല് ഒരൊന്നും ശ്രദ്ധിക്കൂല ഒരിക്കലും ഇല്ല നമ്മളപ്പോ ഇനിയിപ്പോ ക്ലാസന്നെ ഇപ്പ സ്കൂള്ന്ന് വിടണതുയാലും നമ്മള് കേ എട്ട്ത്താണ്ട് അവരിക്ക് പറഞ്ഞു കൊടുക്കാന്നല്ലല്ലേ ഓല് സൊ സത്യത്തിനൊന്നുംപ്പ കേൾക്കോന്നില്ല അതൊക്കെ ആഹ് അത് വെറുതേണ് അതൊണ്ടാണ് അയ്മ്മേന്ന് ഒയിവാവാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഗ്ലാസ്സ് ക്ക് ണ്ടേനു ഏഹ് അതിനു ഒയ് നിങ്ങള് നിങ്ങക്ക് താല്പര്യണ്ടോ ഓഹ് ചേർക്കാന്
ആഹ് താല്പര്യൊക്കെണ്ട് നല്ലതല്ലേ വീട്ടിലിങ്ങനെ ക്കില്ലാ വെക്കേഷനാവൊണ്ടേ
ആഹ് അതെന്നെ
ഉം പിന്നെ കുട്ടിയള് പറ്റാണ്ട് ടച്ച് വിട്ടാലേ അത് തിരിച്ച് വരണെങ്കി കുറച്ച് സമയെടുക്കും അപ്പൊ ടൈമ ഉം അതാണ് ക്ലാസ്സും കൂടി ആണ് ടൈമില് കൊടുക്കുമ്പോളേ
ഒര്ക്ക് പിന്നെ അതന്നാണ് അപ്പൊ അത് വാണ്ടാച്ചിട്ടാണ് ഇപ്പ ഞാൻ പൊറത്ത് എവിടെങ്കിലും ഇണ്ടെങ്കില് നോക്കിയാല് അതായിരിക്കും ബെറ്റർ വെച്ചിട്ടാണ്
ഉം കൊറച്ച് സമയം അത് കാരണം കൊറെ ടൈം ഉണ്ടായ കുട്ടി കൾക്ക് ദേഷ്യം ഉം എന്നെ ഓന്റെ കളി ക്കണ്ട ടൈമല്ലേ ഇപ്പൊ അപ്പൊ അങ്ങനെ പിടിച്ച് ഇരുത്തികാണ്ട് ചെയ്യും നമ്മള് അവരോട്
ഫോണിലായാലും ഇപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർൊക്കെ ഇങ്ങനെ ഇന്ന് കാണല അപ്പൊ ഒരു മണിക്കൂർ പുൊറത്ത്ു പോയിക്കാണ്ടാവുമ്പോ കോൽക്കന്ന് തന്നെ ഒരു താല്പര്യം ഉണ്ടാവും പോവാനുംണ്ടാവും ഇൻട്രസ്റ്റ് ഫുൾ ടൈമ വീട്ടിൽ തന്നെല്ലേ പുൊറത്തേക്ക് കളിക്കാൻ പോണല്ലല്ലോ ഇപ്പൊ പോോണ അങ്ങനെ കളിച്ചു ഉത്തർക്കല്ല അപ്പൊ പിന്നെ ക്ക എൻജോയ്മെന്റ ആവുംും പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവ
ആഹ
ഏതാ നിങ്ങള് എന്താ നിങ്ങ താല്പര്യം ഉണ്ടെങ്കിലിൽ നമുക്ക് എണ്ടെങ്കിലും പറഞ്ഞേക്കാം ഏ അ പിന്നെ അവർക്കൊരു കൂട്ടായയും ചെയ്തു
ആഹ
അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യട്ടോ ഏതായാലും നിങ്ങള്ൾ ചോയിിച്ചു നോക്കി
ആഹപ്പനോടൊക്ക ഒന്ന് ചോയിിച്ച നോക്കട്ടെ
അല്ല ഫീ ഒക്കെ കൊറച്ച ഉണ്ടാവള്ളൂ ട്ടാ ഓരോരോ പ്മ ഓരോ വിഷയം ങ്ങ ഇങ്ങനെ രഷ പക്ഷേണെങ്കില അനുസരിച്ചുണ്ടാാവും അ മോനക്ക് ഏതാണ് വീക്കള്ള വിഷയാ
ആനെ ഇംഗ്ലീഷ് ആണ
ഏ ഏഏ ആആആ അങ്ങനെയാണെങ്കി പിന്നെ അങ്ങനെയണ്ട് വിഷം
വിഷയത്തിന് കൊ ഉം
അപ്പൊ ചോദിച്ചുനോക്ക് മാനൂ കാക്കാനോട് ചോദിച്ചു നോക്കി ഇങ്ങനെ പോവാൻ താല്പര്യം ഉണ്ടാന്ന് ചോിച്ചു നോക്കിയണ്ട് ഞാന ഏതായാലും ഇപ്പൊ ചേർക്കാനുള്ള താല്പര്യത്തി നിക്കാണ് നിങ്ങളും കൂടെ ഇണ്ടെങ്കില് നമുക്ക് ഒപ്പം ചെയ്യാം
ആ നമുക്ക് ഒപ്പം നോക്കന്നാ
അ അ അ എവിടെ പോയി എന്നിട്ട് കുട്ടികള്
ഇപ്പൊ പുൊറത്താണ് ഫോണില് കളിക്കന്നെ അപ്പൊ ഞാൻ പോവാാൻ വാങ്ങി വച്ചപ്പോ ഒന്നുണ്ട് പുറത്തിറങ്ങിക്കണ്
അതന്നെ അവര്
ഇല്ല സമയം ഉ ഫോൺഅടിച്ചാലെന്നും കൊടുന്നു തരൂല്ലേ
മ്.. കട്ടാക്കുഅവര് ആര് വിളിച്ചാലും ഇന്നത്തെക്കല്ല ഇപ്പ കുട്ടികളെ പരിപാടി പി നമ്മള് ഫോണും കൂക്ക ആ പിന്നെ നമ്മള് ഫോണും കൂടി ഗ്ലാസ് ഇട്ട കൊടുത്ത പിന്നെ അയി്മത്തന്നെക്കാരം കണ്ണ് പിന്നെ കഴിഞ്ഞല് അത തന്നെയല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതയിക്കോട്ടെച്ചിട്ടാണ് കൊറേ ടൈമന്നുല്ല ഒരുപറയ് ഒരു മണിക്കൂറ് അതുമതിഅല്ലോ എന്നാലും ബാക്കി ഫുൾ ടൈം അവർക്ക് കളിക്കാ സ സമയമുണ്ടല്ലോ
ആ
അപ്പൊ നമ്മള് വെക്കേഷനൽ ആയാലും കുട്ടികൾക്ക് എന്തെങ്കിലുംക്ക ഇത് വേണ്ടേ
ആ വേണം
താല്പര്യത്തി അനുസരിച്ച് നമുക്ക് പറഞ്ഞേയക്കാലോ എന്റെ മോൻക്ക് തന്നെ രണ്ടു വിഷയം ണ്ട് മാക്സ് കുഴപ്പമില്ല ഇംഗ്ലീഷ് മലയാളം മലയാളം വായിക്കാനാണ് കൊറച്ച് ബുദ്ധിമുട്ട്. ആ ആ അപ്പോ പിന്നെ അയിനനുസരിച്ച് ബുക്കൊന്നും കൊട് കുട്ടികളുടുത്ത് വായിക്കണില്ലല്ലോ അതാണ് ഒന്നാമത് കിട്ടാത്തെ.
മ് ഇപ്പോ ഫുള്ള് ഫോണിലായതൊണ്ടെ ഇംഗ്ലീഷോ എങ്ങനെങ്കിലും ഒക്കെ ഓന് മനസ്സി മനസ്സിലാക്കിയെടുക്കും, കാരണം അര്ക്ക് ആ അത് ആവശ്യള്ള സാധനാണ്.
ആ ആ ആ ആ
അങ്ങനെ
നോക്കും ശ്യനനുസരിച്ച് ആ അത് പിന്നെ ഞമ്മളില് കാട്ടിയും അറിവുണ്ട് ഓര്ക്ക്, ബാക്കിയുള്ള കാര്യത് വേക്കക്കൊള്ളു, നമ്മക്ക് അറിയാത്തൊക്കെ അവർക്കറിയാം.
ആ മ് ഓലെ എവിടെങ്ങട് ട്ട്
അടെ പണ്ട് പൊറത്ത് ഇപ്പോ കളിക്കണണ്ട് ഞാനിങ്ങനെ ഫോൺ എടുത്ത് വെച്ചേ ക്കെരുന്ന്, ലോക്കാക്കിക്കാണല്ലേ. ഉം കണ്ടാ പിന്നെ രണ്ടാളും അത് മലെ തന്നെ ഇങ്ങന കളി അപ്പോ പിന്നെ എടുത്ത് വെച്ചതാ. ഏത് ടൈമും അത് തന്നെ ആയി ഇത് ഇങ്ങനെ നോക്കി തലവേദന എടുക്കണ്ന്നൊക്കെ പറയും, അപ്പോ പിന്നെ കൊടുക്കലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ പൊറത്തക്ക് തന്നെ ക്ലാസ് എടുക്കാന് നമ്മള് പറഞ്ഞ് കൊടുക്കുമ്പോ കൊഴപ്പ നമ്മള് പറഞ്ഞൊടുത്ത ഓൽക്ക് ചെലപ്പോ ഇഷ്ടണ്ടാവുല്ല, അപ്പ പിന്നെ അങ്ങനെ ആക്കിയതാ. നമ്മക്കും ടൈമും ഇല്ല ടൈമല്ല നമ്മള് ഓരോരോ പടികളും കഴിക്മ്പോ ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാൻ ടൈം ഇതാവുമ്പോ എല്ലാരും പഠിപ്പി ത ആയത കൊണ്ട് അങ്ങനെണ്ട് പൊക്കോളും അവർക്ക് രസം ണ്ടാവും അങ്ങനെ വെക്കേഷനിൽ ഇങ്ങനെ പുറത്തു പോവാന് വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ ഏതായാലും ഇങ്ങള് ചോയ് ചോക്കി ന്നട്ട് താല്പര്യം പോണെ ഇങ്ങള് പറയണ്ടി ഇന്നോട് ഏ നമുക്ക് ചേർ കാട്ട അവടെ എവടെങ്കിലും അടുത്ത്ണ്ട് അടുത്ത രണ്ട് മൂന്ന് സ്ഥലത്ത്ണ്ട് എന്താ പാട് അറീല്ല
ഉം എട്ത്ത് കിട്ടണല്ലേ എന്നാലെ കുട്ട്യേക്ക് പോവാനും
നമുക്ക് പോവാലോ ഇവിടെ അടുത്ത്ണ്ട്ന്ന് പറഞ്ഞിര്ന്ന് അവിടെ ഇഞ്ഞ് ആള് ഫുള്ളയ്ക്കണോ എന്താന്നറീല്ല ആ അന്വേഷിച്ചു നോക്കട്ടെ ഞ്ഞ് ആ ചെൽപ്പടെ ഫുള്ളായിട്ട്ണ്ടാവും
ഉം
ആ അതായിട്ട് എന്താ പറയാ അപ്പൊ വെക്കേഷനും കൂടി ടൈം ആയതോണ്ടെ
അല്ല അവരിപ്പ ഇങ്ങനെ ചെയ്യ്ണ്ടാവും
അങ്ങനെ ചെയ്യണുണ്ടാവും എന്താണെങ്കിലും നമുക്ക് ചോയിചോക്ക ന്തായാലും പിന്നെ ബേച്ച് ഓരോരോ ബേച്ചൊക്കെ ചിലപ്പോ രാവിലത്തെ ബേച്ച് ഉച്ചക്കത്തെ ബേച്ചക്കെ ആ ക്കാണ്ടെ
ഉം
അയ്നാൻസരിച്ച് വൈകുന്നേരം ആവുമ്പോ വൈകുന്നേരം പോണ്ടി വരും രാവിലത്തെ ഒരാഴ്ച്ച ആവുമ്പോ ഫുള്ളായിക്കെങ്കില് നമുക്ക് ടൈമ് മാറ്റി കൊടുക്കേണ്ടിരും ഏ എതായാലും ങ്ങൾ ചോയ്ച്ചോക്കി മോനോട് ചോയ്ച്ചോക്ക് ഓൻക്ക് താല്പര്യം ഉണ്ടോന്ന് ട്ടാ
ഞാൻ ഇൻക്ക് താല്പര്യണ്ട് ഞോൻ ക്കും ഓന്റെ പ്പാക്കും താല്പര്യം ഉണ്ടോന്ന് അറിയണം
താല്പര്യണ്ടായിട്ട് കാര്യല്ലല്ലോ പോണ്ട ആൾക്കാര് ഓരല്ലേ ഓ പോണ ആൾക്കാർക്ക് താല്പര്യം ഇണ്ടായാലല്ലേ നമ്മക്കും പറ്റുള്ളൂ ഏതായാലും ങ്ങള് ചോയ്ച്ചോക്കി നല്ലതന്നെ ന്നാ അയ്ക്കോട്ടെ ശരി ന്നാ വിളിക്കേണ്ടി ട്ടങ്ങള് ന്നാ ഓക്കെ